ഹലോ ഹലോ ആഹ് ല്ലല്ല ല്ല ഇങ്ങനെ അടിച്ചൊരിക്കോണ്ടിരിക്ക്ണ്. ഇപ്പൊ ഞാന് മറ്റ അത് ഇവിടെ ഒരു രണ്ട മര ഉണ്ട നല്ല ചമ്മലുണ്ടയ്ന്റെ പിന്നെ ഒരു ചെറിയ കാ തടച്ചാലോയിന്ന്ന്റെത് ഒന്ന് പിലാവാണ് ഒന്നന്താ അയിനിപ്പിലാവ എന്തോ പറയും.
ആ അള്ളാ അയ്നിപിലാവിന്റെ കൂട്ടങ്ങള് പറയല്ലി. അള്ളാ ഇന്റെ ഈ ഒരു സൈഡ് ഞങ്ങൾത അയ്നിപ്പിലാവ് കായി ഉണ്ടായി കഴിഞ്. മുറ്റം മുഴുവൻ കുരു വീണ് ട്ട് ഞമ്മളതല്ലാന്നൊള്ളു അപ്പർത്തെ തൊടുന്ന് അപ്പറത്തെ ആൾക്കാര്താ ന്നൊള്ളൂ അവര് മുഴുവം മുറ്റം മുഴുവ്വം ഞമ്മക് പ്പ നമ്മളൊരു വണ്ടി നിർത്തിട്ടാലും കൂടെ ഒരു പാകല്യ.
തന്നെ ഇത് അപ്പുറത്ത് പള്ളി തൊടുന്റണെ നമ്മളതെല്ലാ ഇത് രണ്ടു മരം
എത്ര വട്ടം ഞങ്ങൾ വെട്ടാൻ പറഞ്ഞറിയോ ഞങ്ങക്കൊരു പിലാവ് ഞങ്ങേ ഞങ്ങള് പറഞ്ഞത് കാരണം ച്ചാല് അത്ര നല്ലോട് ചാരിട്ടാ നിക്കണ ഞമ്മള ടാങ്കിമ്മേലാണ് അവരെ കൊമ്പ് മുഴുവൻ ജാമായി നിക്കണ പല സമയത്ത് കാറ്റടിക്കുമ്പോഴാണ് ടാങ്കിമ്മേന്നുള്ള പൈ പ്പ് വരെ ഊരി പോക്കുണ്ട് എന്നിട്ട് ടാങ്കിത്തെ വെള്ളം പോവാ അത് വരെ ചെയ്യാറുണ്ട് ന്നിട്ട് പിന്നെ ആഹ് ആഹ് പ്രശ്നാണ് എന്റെ മാപ്പിള രണ്ട് മൂന്ന് വട്ടം പറഞ്ഞേക്കണ് രണ്ട് മൂന്ന് വ ട്ടാണ്ട് കൊണ്ട് വർത്താനം പറഞ്ഞ നിങ്ങള് മിണ്ടാതിരിന്നോളി എന്തിനാ വെറുതെ അയൽവാസികളായി നിന്ന്ങ്ങാണ്ട് അമ്മള് വെറുതെ എന്തിനാ മൂപ്പര്ക്ക് ഇപ്പത് ശേഷം ഒരു പെ പെട്ടെന്ന് അങ്ങട് ചൂടാവും പെട്ടെന്ന് അങ്ങട് നീരി വരും ആഹ് ആഹ് അപ്പൊ അത് കാരണം രൺ ആഹ്
ഞങ്ങളത് പിന്നെ ഇപ്പ അടുത്ത് വെട്ടൂന്ന് തോന്നണ്ട് പള്ളി ത്തെ കമ്മറ്റിക്കാരോട് പറഞ്ഞപ്പോ ഓര് ഞമ്മള അടുത്തന്നെ ഞമ്മളെ തന്നെ വെട്ടാൻ പറഞ്ഞതാണ്.
ഇയാൾക്കൊരു വാശിയാണ് ഒരു വാശിക്കാരനാണ് ആഹ് ജ്ജ് ആരാ ജ്ജ് എന്താന്ന്ള്ള ആ ഒരു ആഹ് ആഹ് അങ്ങനേച്ച് ഞമ്മള് എന്നിട്ട് നമ്മളാ സൈഡില് ഇണ്ടായിരുന്ന ഒരു പുളി ഒര്ക്ക് വെട്ടി കൊടുക്കാൻ പുളി വെട്ടി കൊടുത്തു പിലാവ് ഉണ്ടായെന്ന് ആ പിലാവ് ഞങ്ങൾ ഇതേ പോലെ ഞങ്ങക്ക് അത്യാവശ്യം വന്നപ്പോ ഞങ്ങള് ആഹ് മ്ഹ് ചക്കപ്പയം ഇണ്ടായെന്ന് ലാസ്റ്റ് ഒരു ചക്കപ്പയം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് നൂ അത് ന്റെ വീട്ടിക്ക് കൊടുത്താലൊ ഓര പെര പൊറത്ത് ആഹ് ഇജ്ജ് ആരാ വെട്ടാനും പറയാനും ഇന്നോട് ഓരൊക്ക ഇപ്പ വെട്ടാൻ പറഞ്ഞിട്ട് ഓര് വെട്ട്ണ്ടോ എന്ന് ചോയ്ച്ചു എന്നോട് ആഹ് അങ്ങനെ ഇപ്പ എന്തുണ്ടായി അറിയോ ഇപ്പ ഈ കാറ്റടിച്ച സമയത്ത് കാറ്റടിച്ച സമയത്ത് അത് അങ്ങണ്ടാണ് ചാഞ്ഞ് നിന്നതാ സാധനം അങ്ങണ്ട് ചാഞ്ഞ് നിന്നീ സാധനം പടച്ചോന്റെ കുദ്റ ത്തൊട്ട് ഇങ്ങനെ തന്നെ അപ്പ ആ ചക്കപ്പയം പോയില്ലേ ഇനി ഒന്നും ഇയ്യോ ഒരിക്ക് അമ്മക്ക് അമ്മള് വെട്ടി കൊടുക്കാൻ ഏഹ്
എന്താ
ആഹ് കരഞ്ഞ് ഇങ്ങട് വീണിട്ട് എത്ര പോരും ഒരു ചമ്മല് ഇണ്ടാവോ ഞാനും അപ്പ എന്നോട് പറയ് ജ്ജ് ജ ജ്ജ് ജൊ എന്നേ കാണണന്ന് ഞാൻ പറഞ്ഞ് ഞാനല്ല അച്ചോ പിന്നെ അത് സാരയ്യ ഇന്ക് അയിന്റെ കൂലിട്ടിക്കൊളുംന്നറിം ഞാന് ഏഹ് ന്നാലും നമ്മള് വർത്താനം പറ നമ്മക്ക് കേൾക്കാവയ്യാ
പിന്നെന്താ അയൽവാസികളാവുമ്പോ ഒന്നാമത് പ്രശ്നാണ്
പ്രശ്നങ്ങളാണ് അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാന് ആയൽവാസി ആയിട്ടു കേട കളാണ് ഇവിടെ മകനാണ് പക്ഷെ അയിന്റെ ഒവ്വ് അമ്മോസന് കൊറച്ച് അപ്പറത്താ ആഹ് അമ്മോസ ന ബാപ്പേര്ന്ന് ഒരാള് സംസാരിക്കണംപക്ഷെ അത് പറഞ്ഞിട്ട് കാര്യല്ലല്ലേ നമ്മൾ എന്താണ് വാക്കാണ്ട് ങ്ങണ്ടും കഴിഞ്ഞാല് പിന്നെ കൊറെക്കെ ആക്കാം പിന്നെ പ്പ ഈ ഒരു സ ഇത് കഴിഞ്ഞതിന് ശേഷം കുറേ ആൾ കുറെക്കെ ആൾക്കർക്ക് അറിയാം പെട്ടെന്ന് ഇങ്ങട്ട് ഇതാവും എന്നുള്ളത് ഓനോട് വർത്താനം പറഞ്ഞിട്ട് കാര്യല്ല ന്ന്ള്ളത് അപ്പ ആ ഒരു മൈൻഡിൽ കുറേയാങ്ങ് വിട്ണതാണ്
ആഹ് ശരി
അങ്ങനണ്ട് വിട്ണതാണ് അങ്ങനെയൊക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും മിറ്റത്ത് ഇന്ന്പ്പോ ഞാന് അഞ്ചോട്ത്ത് കൂട്ടിട്ട്ട്ടാണ് വാരി കൊണ്ടോയ്ക്ക്ണത് അഞ്ചോട്ത്ത്
ല്ലേ പക്ഷേ ഇന്ന് അത്ര എനിക്ക് അത്രൊന്നുല്ലയ് നു ഇക്ക് ഗേറ്റിന്റെ അവിടെ മാത്രള്ളൂ ഗേറ്റിന്റെ അവിടെയാണ് ഈ രണ്ട് മരവുള്ളത്
മുൻഭാഗം നമുക്ക് ഇനിപ്പ ബാക്ക് ഭാഗം ഇനിപ്പം എങ്ങനെ കിടന്നാലും വല്ല മു ഭാഗത്ത് ഈ കച്ചറങ്ങനെ കേട ഞാൻ പറഞ്ഞു ചെയ്ത് പരിപാടിം കാര്യങ്ങളൊക്കെ പാടെ കഴിഞ്ഞിട്ടാകും പൊറവും ഒരുപോലെന്നെ ഞാൻ എന്റെ മാപ്പിളനോട് പറഞ്ഞും ചെയ്ത് ചന്തപ്പരിക്ക് പോയമാരിയാണ് ആള്കൾ കണ്ടാല്ല് ങേ ആളില്ലാത്ത പേരമാരിആയി
ആഹ് അതന്നെ ഇതെങ്ങനെ ചാല് അല്ലെ എന്താണ് അവിടെ ചാടിട്ട് പിന്നെ ഒരു കാറ്റ് ണ്ടട്ച്ചാല് ആകെങ്ങട്ട് പരക്കും ക്കാണ് നാല് പാത്രത്തിന്ന് അവിടെയാണ് ചാട പിന്നെ അത് ഇങ്ങോട്ടൊക്കെ പരക്കും കാറ്റിന് ഒന്നായിട്ട് പരന്നിട്ട് എല്ലോടത്തും ഞ്ഞിഎത്തും കിട്ടാൻ ബാക്കി സ്ഥലൊന്നില്ലത്
ചങ്ങായിക്ക് ചങ്ങായിക്ക് അല്ലെങ്കിലേ ഓരോ കിർക്ക കിറുക്കാണ് റോട്ടുമേന്ന് വരുന്ന വെള്ളം താഴ്ച്ച ഉള്ള ഭാഗത്ത്ക്കല്ലേ പോവൊള്ളൂ ആ താഴ്ച ഓര അങ്ങട്ടാണ് അപ്പൊ മുഴുവൻ വെള്ളം ഓര മുറ്റത്തക്കാണ് പോണ ഈ മോന്റെ മുറ്റത്ത്ക്ക്
ആഹ്
ഇതേ പോലെ വത്താനം പരം വന്നക്കണ് എന്റെ അമ്മയിമാണത്തി നട്ടെല്ലിന് ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഇല്ല ആഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷത്തിന് മാണ്ടിട്ട് കൊണ്ടോയ സമയത്ത് മുപ്പരാള് ഇവിടെ ഞമ്മള ആഹ് മുറ്റത്തക്കൊക്കെ വന്നോക്കിക്കാണ്ട്
ആഹ്
അവിടെ യു മുറ്റം കെട്ടിയപ്പള് മുറ്റത്ത് മതിൽ കെട്ടിയപ്പോ ഓൾസ്റ്റിട്ടിക്ണ്
ആഹ്
ആഹ് അപ്പ ആ ഓൾസിന്റെ ഉള്ളി കൂടെ വെള്ളം മുഴുവൻ ഞങ്ങളെ പരമേക്ക് ചാടുണ്ടുന്ന് പർ നിങ്ങാണ്ട് ഭയങ്കര ആൾ ആഹ് ചക്ക മുറച്ചിടും ചക്കണ്ടറ്റൊക്ക് മുറച്ച് തിന്നോടങ്ങി ഞാ അപ്പ വരാ അങ്ങനെ എന്ത് കാട്ടിക്കണേ ആൾ ഇപ്പ ഞങ്ങൾ ഡിസ്ചാർജ് ആക്കി വന്നപ്പോ ഞങ്ങൾ ഇവിടുന്ന് പോയ സമയത്ത് വന്നോക്കിയതാണ് സംഭവം എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഡിസ്സ് മാൾ ഞങ്ങൾ ഡിസ്ചാർജ് ആക്കി വന്നിട്ട് ആൾ വണ്ടിക്കണ്ട് പോണ സമയത്ത് തമാൻ ഇപ്പ അവിടെ നിക്ക്ന്നല്ലാണ്ട് നിങ്ങളവിടെള്ള ഹോൾസക്കേ ഞാൻ അടചേക്കണ് കേട്ട ആൾക്ക് കലിയാരായിരിക്കും ഒരു തുള്ളി വെള്ളം ആ ഹോൾസികൂടെ കാരണം അയിന്റെ താഴത്താണ് നമ്മള മെറ്റല് ഇട്ടിട്ട് കിടുക്കുന്നത് ഞങ്ങൾക്ക് അറിയാം
ആഹ് ആഹ്
ന്ദേ അപ്പ മൂപ്പരാൾ ഇതൊക്കെ വന്ന് നോക്കിക്കാണ്ട് ആ ഒളിച്ചിന്റെ ഉള്ളികൂടെ ഓരോ പറ അങ്ങനൊക്കെയുള്ള ആൾക്കാരുണ്ടല്ല
ആഹ് അതന്നെ
നമ്മക്കിപ്പ റോടിമ്മ കൂടെ വരണ വെള്ളേം മഴയ്തിട്ട് കിട്ടണ വെള്ളേം ഇപ്പ ഞമ്മള മുറ്റത്തേക്ക് വന്ന് കഴിഞ്ഞ ഞമ്മക്ക് എന്തെങ്കിലും കാട്ടാൻ പറ്റുവോ
ആഹ് അതന്നെ
ഐനൊക്കെപ്പോ വർത്താനം പറയാർന്നാ കാര്യണ്ട അപ്പൊ പിന്നെ ആൾക്ക്പിരാന്തുട്ച്ച്അപ്പൊ ആളും പറഞ്ഞ് അല്ലം
ആഹ് ഹും ഹും
ആഹ് അങ്ങനെ ഈ ഓൾസ് ആഹ് ഓൾസ് സംഭവം മേലെണ് കിടക്കണത് അത് ഏത് പൊട്ടന്മാരും മന്നോക്കിയാല്
ആഹ് പിന്നെർണാല് ആ ഓൾസ് അട ച്ച്ട്ട്ണ്ട്ങ്കില് അത് ഞമ്മളെ മുറ്റത്ത്ള്ള വെള്ളം എങ്ങട്ടും പോവൂലല്ലോ
ആഹ് പോവൂലല്ലോ ഞമ്മളെ മുറ്റത്ത്ള്ള വെള്ളത്തിന് പോവാൻ ഞങ്ങള് ബാക്കിൽക് ഇവിടെ ഓ പൈപ്പിട്ട്കാണ് ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കാൻള്ള ഞങ്ങൾട്ട്ക്ണ് അപ്പൊ അമ്മക്ക് ഇങ്ങണ്ട് കളയേണ്ട ആവ്‌സ്യല്ലോ ഞമ്മക്ക് ഇങ്ങണ്ട് കളയേണ്ട ആവശ്യല്ലല്ലോ എന്തിനാ ഞമ്മ് ക് ഇങ്ങനെ നിക്കണ ആൾക്കാരെ നമ്മള് പ്രത്യേകിച്ച് ഇടോ ഞമ്മള് എന്തിനാണ് അഥവാ
കൂടുതൽ നർഞ്ഞിതാവുമ്പോള് മതില് പൊളിയാതിരിക്കാൻ ഞമ്മള് എങ്ങനായാലും ഉയരള്ളോട്ത്ത്ക്ക് താഴെത് തായത്ത്ക്ക് ഒരു ഓൾസുവിടുവല്ലോ?
ആഹ് അതന്നെ അതന്നെ
ഒര്ചെറിയ്യാെരു കട്ടിംങ്ങ് അവ്ടെ കൊടുക്കൊല്ലോ അതാണ് സംഭവം പക്ഷെ ഞങ്ങളെ മെറ്റലും മുറ്റും കെട്ക്ക്ണത് താഴത്താണ് ഈ ഹോൾസ് കെട്ക്കണെ ഞങ്ങളെ പാതകത്തിന്റെ മേലെണ് ഏഹ് ന്നട്ട് അയിനന്ന് കൊറേ വർത്താനം പർഞ്ഞ് പിന്നെ അങ്ങനെ
ആഹ്
അന്ന് പിന്നെ രണ്ടും കൂടൊക്കെ മുണ്ടാതായി ഷെ ഞമ്മള് മുണ്ടലും ഇതാ ഉംമുണ്ടാവാതെര്ന്ന്ട്ടാ ഞമ്മള് കാണ്പള് വർത്താനം പറിം ഉം
ഉം ചെലെ ഓൽക്ക് വയസ്സായാൽ
ആഹ് കൊർച്ച് അത്യാവശ്യം വയസ്ണ്ട് അപ്പൊ ഇവരെന്നെ പർണേക്ക പണ്ടേ കാൽത്തേ അയാള് ഇങ്ങൻതന്നെണ്ന്ന് റോഡിന് സ്ഥലം വേട് ച്ചാലും മറ്റ്ള്ളതും ചെലോര്ണ്ടല്ലാ അങ്ങനെ രയ്
ആഹ് ഒരു ചേലോർക്ക് അങ്ങനെയാണ് ഇപ്പൊ ര അങ്ങനെ കൊറേ ആൾക്കാർക്ക് ബോധം വെച്ച്ക്ക്ണ് ഇപ്പൊ അങ്ങൻത്തെക്കെ കൊറച്ച് ആൾക്കാരുള്ളൂ ആഹ് അപ്പൊ ഇങ്ങനെ ഈ അസുഖങ്ങളും പെട്ടെന്ന്ള്ള മരണും ഒക്കെപ് പാടെയിറ്റ് ജനങ്ങൾക്കന്നെ ഒന്നും ന നന്നാവാള്ള ന്ന്ള്ളാരു തീരുമാനംള്ള ആൾക്കാരാണ് അധികും പിന്നെ എവിടെങ്കിലും ക്കെ അരെം മുറിം യായിട്ട് ഇങ്ങനെണ്ടാവും
പിആഹ് പിന്നെപ്പിത് വയസ്സായ ആളാണ് ഇത് പ്രായയായ ആളാണ് അത് പ്രായയായ ആളാണ് ഇവിടത്ത് വെജ്ജാതായ ആളു ആണ് രണ്ടും കൂടെണ്ട് ഒക്കുമ്പോ വേഗം വേഗ ആഹ്
അങ്ങനെയല്ല വയസ്സായ ആൾക്കാരായാലും ചെലോര്ണ്ട് നന്നാഹ് ആഹ് മര്യാദണ്ട് അതാ ഞാൻ പർണത്
ഞമ്മളെ ഇബ്ടെ അയിനി ചക്ക വീണാള്ള അവസ്ഥ ഇപ്പപിൻ ഞാൻ പർണര്നാ പിന്നാണെങ്കില് നല്ലംകായ്ച്ചും ചെയ്യും കിളിയാള് കൊത്തിയിട്ട് വാർപ്പിൻ്റോൾന്ന് എന്താ പറയാ വാർപ്പിൻ്റോള്ളാണ് ഈ ജല മുഴുവ്വനും
ആഹ് ഇന്ന്ട്ട് എന്താ അറ് ആഹ് ആവോ അറിയോ ചെല സമയത്ത് വവ്വാ ല്ണ്ട് വന്ന്ട്ടേ വവ്വാല് വന്നിര്ന്ന്ട്ട് അത് ഫുള്ളും ചാഇങ്ങനെ ചംച്ച്ക്കാണ്ട് തുപ്പാണേ
ആഹ് ചംച്ചങ്ങനെ തുപ് പിന്നെ ഏ ഈ ടാർപ്പായിന്റെ മോളില് പടോ പടോ ച്ചിട്ട് ഇങ്ങനെ വീണാണ് വീണിട്ട് മുറ്റംങ്ങണ്ട് മുറ്റംങ്ങണ്ട് അങ്ങനെ ഒര് കഥേണ് അ ഇപ്പോ ബുദ്ധിമുട്ട് പ്പൊ ഞമ്മക്കല്ലേ അറിയുള്ളു അയിന്റെ അവര് വെട്ടി തരാതെയിൻ്റെ നമ്
ചീട്ടാണ്തും
ആഹ് ബുദ്ധിമുട്ടിപ്പോ ഞമ്മക്കല്ലേ ഒരു വണ്ടി കൊണ്ടോന്ന് ഇട്ടാല് ആഹ് വണ്ടിമേലും ഉണ്ടാവും ഈ ഐനി ചക്ക. എന്റെ അമ്മ മുറ്റത്ത് അഥവാ ദാറപ്പായിന്റെ ചോട്ടല്ല കുറച്ച് ഭാഗം ബാക്കി കെടക്കണിച്ചാല് പിന്നെടുക്കാൻ പോവുമ്പോ ഇമ്മ വെള്ള അടച്ചിട്ട് വേണം അങ്ങനെ എടങ്ങേറും ബുദ്ധിമുട്ടാണന്ന് അറിയാം.
അപ്പൊ പിന്നെ വ വണ്ടിന്ന് നിർത്തിനോടത്തല്ലേ ഇവിടെ എന്തെ ഞങ്ങൾക്കുള്ള പ്രശ്നം വച്ചാൽ ഞങ്ങൾക്ക് ഞാനൊരു പറഞ്ഞൊരു കുഴിയുണ്ട് എന്ന്. ഒക്കെ അവിടെ വെള്ളം എടുക്കണേ അയിന്റെ നേരെ മേലെയാണ് ആഹ് വെള്ളം. ഇതൊക്കെയാണ് ഫുള്ളും ഇതാവുക.
അവരെ ഈ സൈഡ് ഞമ്മളെ ടാങ്കിൽ നിക്കണത് അയിന്റെ മേലക്കാണ്. ഇപ്പൊ ഇതിന്റെ ഒക്കെ ഓരോ കൊമ്പ് വന്ന് നിക്കണ്. കൊമ്പ് വന്ന് നിക്കണത്. ചിലപ്പോൾ നമ്മൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു മുണ്ടാതിരുന്നോളാൻ. വെട്ടുമ്പോ വെട്ടിക്കോളേന്ന് ആഹ് വെട്ടും വെട്ടും വെട്ടുന്ന് പറഞ്ഞു. ക്ക് പക്ഷെ വെട്ടണ്ടേ ഒന്നാമത് മോന്റെ പേരുക്കേണ്ട് എഴുതി കൊടുത്തിട്ടില്ല. ആഹ് താൽക്കാലിയേണ്ട കേറ്റിയിട്ടൊള്ളൂ അപ്പൊ ഇതിക്കുടെ വലിയ. അതിക്കൂടെ വയ്യാക്കും അപ്പൊ അവടുത്തെ മരങ്ങളൊക്കെ വെട്ടും, ആഹ് ഒരതകന്നും ഒരു തല തൊട്ട് ഈ തല വരെമാണ്. ഇങ്ങള് ഓല് തന്നേണ് നമ്മടെ മുറ്റത്ത് ഒക്കെ ഉള്ളത്.
ആഹ്
അങ്ങനെ ഒരു എന്താ പറയാ നമ്മക്ക് ഒന്നും രണ്ടും മര വെച്ചാല് നമ്മക്ക്. ഏതായാലും ഞമ്മക്ക് തണൽ സത്യം പറഞ്ഞാൽ ആഹ് ഭാഗം തണലാണ്. പക്ഷെ ഞമ്മക്ക് ഈ ഊരവേദനയും മറ്റുള്ളവരെ കാണുമ്പോൾ ഈ അടിച്ചുവാരി കിട്ടായും മെയിന്.
പിന്നെ എങ്ങനെ എപ്പളും ചീഞ്ഞ് കിടന്നു കോണ്ടയ്ക്കാരെ.
ഇന്ന് കൂടി ഞാൻ ട്ട് എന്താ കാട്ടല് നമ്മള് ആഹ് മാന്തണ് സാധനം ഇണ്ടല്ലോ ചെറിയ കുത്തണ്. അതുകൊണ്ട് കോലോണ്ട് ഇങ്ങനെ കുത്തി കുത്തി കുത്തി എടുത്തോണ്ട് പാത്രത്തിൽ ആക്കല്. പാത്രത്തിക്കേണ്ട് തട്ടും അങ്ങനെ തന്നെ. പെട്ടെന്നാണ് ചില ദിവസം കാരണം അടിച്ചു വാരലിൽ തീരൂല അടിച്ചിട്ട് നമ്മള് ഇങ്ങനെ. മുമ്പോട്ട് അടിച്ച് വരുമ്പത്തിന് നാലും അഞ്ചും കൂട്ടാക്കി വരുമ്പോത്തിനു അത്രയ്ക്ക് ചമ്മലാണ്.
ആഹ്
അപ്പൊ ഞാൻ ഇങ്ങനെ കുത്തി കുത്തി കുത്തി എടുക്കും. കുത്തി കുത്തി ഇടുത്ത്ക്കാണ്ട് പാത്രത്തി കൂട്ടും പാത്രത്ത് കാക്കിക്കാണ്ട് കൊണ്ടരി നമുക്കിപ്പോ അയിന് മാത്രം സ്ഥലയില്ല ഒന്നിച്ച് ഈ ചമ്മലം മുഴുവൻ കൊണ്ടയിട്ട് ആഹ് ബാക്ക് ഭാഗത്ത് കണ്ട് പോയാൽ. ഇപ്പ അതിനു ഒക്കെ ഹെൽത്ത്‌ ഒക്കെ ആൾക്കാര് വന്നു എപ്പളും പറച്ചിലാണ്, നമ്മടെ ഞങ്ങടെ ആശാ വർക്കറൊക്കെ വന്നാല് എപ്പോളും പ്രശ്നങ്ങളാ. ആഹ് അബിയ ആഹ് ഭാഗം നേരെ ആക്കണം കേട്ടോന്ന് അറിയും. ഉം ഇപ്പളും പറയും ഉം കാരണം ആഹ് ഭാഗത്ത് ഈ ചമ്മലണ് കൊണ്ടോയിട്ട്. ട്ട് അത് അവിടെ അങ്ങനെ അട്ടി കിടക്കുകയാണ് കൊതുകള് നറിയാന് ഇപ്പോ നമ്മക്കിപ്പോ എന്താ കാട്ടണേ നമ്മക്ക് നമ്മ്. നമ്മള് ഉള്ള സ്ഥലത്തല്ലേ കൊണ്ട് ഇടാൻ പറ്റുള്ളൂ ഇന്നാ തന്നെ ഞാൻ ചെലപ്പോ ഇവിടെ ഒഴിഞ്ഞൊരു കിണറുണ്ട്, അയില് വല്ല്യ കവർ ഒക്കെ വേസ്റ്റ് ആയി കിടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അയില് നിറയെ. ഇച്ച് കഴിയുമ്പോ കൊണ്ടിടും ആഹ് കിണറ്റിൽ കൊണ്ടയിടും ഞാന് കാരണം. വേനക്കാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ ഉണക്കി കത്തിക്കാം, വർഷക്കാലത്ത് ഇപ്പൊ അതൊന്നും പാകേല പിന്നെ. അപ്പ അയിനുള്ള സജ്ജീകരണങ്ങളോ കണ്ട് വാ അതിലുള്ള നമ്മളിപ്പോ അത്രത്തോളം നമ്മള് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്കൊന്നും നിന്നിട്ടില്ല എന്നുള്ള.
ആഹ് അതെന്നെ
ഞാനൊക്കെ ഇപ്പൊ ആഹ് ഡയറ്റിലാ ഏതായാലും ചമ്മയും ചണ്ടിയും ചെരക്കുന്റെ കൂട്ടം പറഞ്ഞു. ഒരുപാട് അങ്ങോട്ട് നിറയലും പിന്നെ ഇപ്പൊ മഴക്കാലം ആയാൽ ആഹ് ഓക്കേ ഓക്കേ ശരി.
ആഹ് ശരി